ഹലോ ആഹ് കേൾക്കണില്ലേ ഹലോ കേൾക്കണില്ലേ ഹലോ
കേ ആഹ് കേക്കണില്ലേ
ഓഹ് ആഹ് ഇങ്ങള് ഒന്നും പറയണില്ല പിന്നെ ആഹ് ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് ആഹ് പിന്നെ ഇങ്ങക്ക് ചെമ്മീന്റെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ
ചെമ്മീൻ ബിരിയാണിയ
ആഹ്
ചെമ്മീൻ ബിരിയാണിയാണോ
ആഹ് ബിരിയാണിയന്നെ
ആഹ് ആഹ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കൊറച്ച് വലിയ ചെമ്മീനൊക്കെ ല്ലേ ഈ ചെലരു ടൈഗർ പ്രോൺസ് ഒക്കെ എടുക്കും
പൊരിക്കാനൊക്കെ ഉപയോഗിക്കല്ലോ നമ്മള ഈ കോല് കുത്തിക്കാണ്ടൊക്കെ പൊരിക്കാൻ ഉപയോഗിക്കണ്ടല്ലെങ്ങ ഉദ്ദേശിച്ച ആഹ്
ചെമ്മീൻ തന്നെ പല ടൈപ്പ്
ആഹ് ശരി ആഹ് ഈ ചെമ്മീനല്ലേ ചില സ്ഥലത്തൊക്കെ കൊന്ജ് ന്നൊക്കെ പറയും അതെ
വേറെയാ ചെമ്മീന്റെ പോലെയല്ല കൊഞ്ച്ന്ന് പറയുന്നത് കാല് കാലിങ്ങനെ നീണ്ടിട്ടുണ്ടാവോ അതിന്റെ നല്ല നീളം
ആഹ് അയിന്റെ അറിയാ എനിക്ക് പറഞ്ഞാൽ ഈ ചെമ്മീന് കുറേ ടൈപ്പ് ചെമ്മീൻ ഉണ്ട്
ആഹ് അതില് നമ്മള് ചെമ്മീന്ന് പറയുന്നതാ നോർമലി നമ്മളുടെ നമ്മള് വാങ്ങിക്കുമ്പോക്കെ ആഹ് ആഹ് അങ്ങനത്തെ കൊഞ്ചന്ന് പറയുന്നതിൽ കുറച്ച് വ്യത്യാസം
കളറിലുള്ള ചെമീനൊക്കെ വരലുണ്ട് കൊറച്ച് നീളം കൂടിട്ട് ആഹ്
പിന്നെ ഈ കെട്ട് ബണ്ടിലിങ്ങനെ വളർത്തുന്ന ആൾക്കാര് അപ്പൊ അവരുടെന്നൊക്കെ വാങ്ങിച്ചാലും നല്ലതന്നെയാ ബിരിയാണി വെക്കാനായിട്ടൊക്കെ നല്ലതാ ടേസ്റ്റ് ഉണ്ടാവും കൊറച്ച് വലുതായിരിക്കേ
ആഹ് നമ്മള് ഫസ്റ്റ് ഈ ചെമ്മീൻ അത നമ്മളെ ചെമ്മീന് കഴുകി വൃത്തിയാക്കിയിട്ട്
ആഹ് വൃത്തിയാക്കി അതിന്റെ ആഹ് ഒരു നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീറ
ആഹ് ഈ നടക്കുള്ള സ്ഥലത്തല്ലേ ഒരു ബ്ലാക്ക് കളറള്ള ഒരു ഇത്ണ്ടാവല്ലോ
ഞരം
ആഹ് അത് ഒഴിവാക്കൂലേ അത് ഉണ്ടാലും ചിലർക്ക് ചൊറിച്ചില് വരും എന്നൊക്കെ പറയണം
ആഹ് പിന്നെ അത് കഴിക്കണതും നല്ലതല്ല നമക്ക് വയറിന് കൊറെ കംപ്ലൈന്റ്സ് ഒക്കെ വരും ആഹ് ആഹ് അപ്പൊ അത് ഒഴിവാക്കിട്ട്
ഒരു ടൈമില് ഞാന് ഈ നമുക്ക് നമ്മ സാധാരണ ചെമ്മീ വാങ്ങനല്ലേ എന്നിട്ട് നമ്മളത് തൊലി പൊളിച്ചോല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ വണ്ടിയില് ഒരാള് ഇങ്ങനെ കൊടുന്നപ്പോ ചെമ്മീനെ ഓലെ മെഷീയില് എന്താ പൊളിച്ചത് അങ്ങനെ കിട്ടിയിരുന്നുട്ടോ അതായത് തൊലിയൊന്നും ഉണ്ടാവൂല്ല ആഹ് ജസ്റ്റ് അവിട വിടിം തൊലി ഉണ്ടാവുള്ളൂ ആഹ് ക്ലീൻ ചെയ്തണ് നമ്മള് നല്ല കഴുകിക്കാണ്ട് അത്ണ്ടാക്കി തിന്നിട്ട് വയറുവേദനാ വയറുവേദനാ എന്തൊരു വയറു വേദന അറിയോ ഇത്പയോഗിച്ചല്ലോർക്കും അങ്ങനെ എന്താ അപ്പൊ ഇന്റെ ഉപ്പ പറഞ്ഞന്ന്ങ്ങാണ്ട് അത് ശരിക്കും ചെമ്മീനാവൂലാ ആയിന് എന്തൊക്കെയ വേറെ എന്തൊക്ക ക്കെ യൂസെയ്യൊത്രേ വ അങ്ങനെ വരണാത്രേ അപ്പൊ ചെമ്മി മാത്രല്ല കാരത്രേ അയ്ല് വരാ നമ്മള് സാധാരണ നമ്മള് ചെമ്മീൻ വാങ്ങുമ്പോ വല്ല്യ ചെമ്മീനാണെന്നുണ്ടെങ്കി നമുക്ക് കൊഴ്പ്പില്ല്യ
ആഹ് അത് ശരിയാ നല്ലത് നമ്മ തന്നെ വാങ്ങിച്ച്
ആഹ് ആഹ് ഇത് നമ്മളെ ചെമ്മീന് തൊലിച്ചുണ്ടാക്കാൻ ഭയങ്കര റിസ്‌ക്കല്ലേ അപ്പൊ അങ്ങനെ കണ്ടപ്പോ അന്നങ്ങനെ വാങ്ങി പെട്ടുപോയി
അതെ ഞാന് ചെമ്മീന് കൂട്ട് ട്ടില്ലാട്ടാ എനിക്ക് ചെമ്മീൻല് അലർജിണ്ട്
ആഹ് എന്താ ചൊറിച്ചിലോ വയറുവേദനയൊ എന്താ
ആഹ് വയറുവേദനയല്ല ചൊറിച്ചിലും വരും ഛർദിക്കും ആഹ് ഛർദിയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം ഞാൻ ചെമ്മീനി കഴിക്കില്ല ചെമ്മ് ചെമ്മീന് ഞണ്ട്
ആഹ് ചെമ്മീന് ഞണ്ട് കു ചെ ചെമ്മി ഏറ്റവും ഫേവറേറ്റ് സാധനം ഞണ്ടാണ് ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞണ്ട്
ഇത് ഇതൊന്നും എനിക്ക് പറ്റില്ല
ഏഹ് കുട്ട്യേളൊക്കെ കഴിക്കോ
കുട്ട്യേള് കഴിക്കും ഹസ്ബന്റ് കഴിക്കും അപ്പൊ ഹസ്ബന്റിന് ഭയങ്കര മടിയാണ് ഇത് വാങ്ങിച്ചൊണ്ട് വരാന് ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ മാത്രം നോ ക്കി ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മേടിക്കില്ല അപ്പൊ എനിക്കാണെങ്കി ഈ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരുപാട് റെസിപ്പീസ്ണ്ട് ചെമ്മീന്റെ
ചെമ്മീന് നല്ല ടേസ്റ്റന്നെ ഇണ്ടാക്ക്ണ്ടത്
ആഹ് ടേസ്റ്റ ആ പല രീതിയിലുയായിട്ടും ഉണ്ടാക്കാൻ പറ്റും റ്റും അപ്പൊ ഞാനാ എനിക്കാണെങ്കി ഫുഡ് ഇണ്ടാക്കാ ഇഷ്ട അപ്പൊ ഞാനിങ്ങനെ പറയും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വായോ ഞാൻ ഇണ്ടാക്കി തരാന്ന് പറയും
ആഹ്
അങ്ങനെ അപ്പൊ ഈ ചെമ്മീൻ ബിരിയാണിണ്ടാക്കണതും എടക്കൊക്കെ വീട്ടിലുണ്ടാക്കുള്ളൂ നല്ല ചെമ്മീനൊക്കെ വലുത് കിട്ടിയാലേ
ആഹ് ആഹ് ഈ നമ്മള് ചെമ്മീനാദ്യം എന്താ ചെയ്യണ്ടത് കഴുകി വൃത്തിയാക്കിട്ട്
ആഹ് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കൊറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഈ നാരങ്ങ നീരില്ലേ
ആഹ് ആഹ്
അതൊക്കെ എടുത്തിട്ട്
ഉം
നമ്മള് മാഗ്നേറ്റ് ചെയ്ത് വെക്കാ ഉപ്പ് അങ്ങനെ ആ ആ കൊർച്ച് നല്ല ആ കൊർച്ചു നേരം അതവിടെ വെക്ക്യ അതിന് ശേഷം സബോളയും ത ക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ സാധനങ്ങളൊക്കെ നമ്മള് വഴറ്റി ഉം വഴറ്റിന്ന് പറയുമ്പോ നല്ല കൊറച്ച് നല്ല ഇങ്ങനെ ഇതാവണം വഴണ്ട് വന്നിട്ട് ആ വഴണ്ടി വന്നിട്ട് ഏഹ് ഒരു തിക്കായിട്ട്ണ്ടാവും അത് അപ്പങ്കിലേ കൊറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഇണ്ടാവൊള്ളൂ
ആഹ് അതായിത് ഈ സവാള ഒന്നും വാടിട്ട് ഇല്ലാന്ന്ണ്ടെങ്കില് അതൊരു ടേസ്റ്റ് ഇണ്ടാവൂല്ല
ആഹ് ആഹ്
ആഹ് നല്ലം വാടണം പിന്നെ നൈസ് നമ്മളെ ഒരു നൈസാ പിന്നെ നമ്മള് നൈസായിട്ട് കട്ടെയ്താമതി ഇന്നാ പെട്ടെന്ന് വാടും പിന്നെ അയില് ഉപ്പ് ഇട്ടാല്
പിന്നെ ഏറ്റവും കൂടുതല് നമ്മള് നീള നായിറ്റരിയാൻ നോക്കാ ചെലോര് ചെറിയെ ചെറിയെ കഷ്ണം അങ്ങനെ ഏഹ് അരിയല്ലോ നമ്മളീ സാലഡ് ചൂനൊക്കെ അരിയ്ണ പോലെ ചെലോര് അരിയും ആഹ് ആഹ് ഇതല്ല അത് നമ്മള്
നീളത്തില് ആ നമ്മളീ കേബേജൊക്കെ അരിയേണ്ട ഒര് ഇത്ണ്ടല്ലോ ഒര് കബോഡ് ആഹ് ആഹ് അയിമെ നൈസായിട്ട് കിട്ടും നല്ല നീളത്തില്
ആഹ് അതന്നെ അങ്ങനെ നമ്മള് നീളനായിട്ട് അരിഞ്ഞെടുത്താമതി അങ്ങനെ അരിഞ്ഞെടുത്ത് വയറ്റി കഴിഞ്ഞഴിഞ്ഞാൽ നല്ലോണം ആവും വരണ്ട് വരും ഏഹ് ആവാനും നല്ലതാണ് നല്ല ടേസ്റ്റുവാണത്. അപ്പ അങ്ങനെ ചെ, അത് വഴറ്റിട്ട് പി പിന്നീട് ഇഞ്ചി പച്ചമൊളക് തക്കാളി ഇതൊക്കെ ഏഹ് ജസ്റ്റൊന്ന് ക്രഷയ്തിട്ട് അതിന്റെ കൂടെ ഇടാ അതിന്റെ ആ ഒര് പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ടാ മതി ഹ്മ്മ് തക്കാളി ഇട്ട് പിന്നെ നമ്മള്ക്ക് മസാലകള് യൂസെയ്യുമ്പോ ഒരു ചെറിയ മാഗി ക്യൂബിന്റെ ഒര് ചെറിയ കഷ്ണടാ
ആഹ് ആഹ് ആഹ് മേഗിന്റെ ഒരു ആഹ് അങ്ങൻത്തൊരു ഫേവറ് കിട്ടും
ആഹ് ആഹ് മാഗി ക്യൂബ് നമുക്ക് വാങ്ങാൻ കിട്ടുവല്ലോ, ആഹ് അപ്പോ ആഹ് അത് യൂസെയ്താലും നല്ലതാണ്. പിന്നെ ഹ്മ്മ് ഗരം മസാലക്കെ ഇടുവല്ലോ
ആഹ് ഇടും ഹ്മ്മ്
ആഹ് ഗരം മസാല കൊറച്ച് ഫിഷ് മസാലയുടാ മറ്റുള്ള ചി ചിക്കൻ മസാല യൂസെയ്യുന്നതിനേക്കാ ഞാനൊക്കെ ചെലേപ്പ നമ്മള് ഇതൊക്കെ ഇണ്ടാക്കുമ്പോ ഹ്മ്മ് ഫിഷ് മസാലാന്ന് പറഞ്ഞ് സപ്പറേറ്റ് മേടിക്കില്ല അപ്പൊ ചിക്കൻ മസാല തന്നെ യൂസെയ്യും
ആഹ് ആഹ് ശശെരിയാണ് പക്ഷെ നമ്മള് ഇത് ചിക്കൻന്റെ ഐറ്റംസ്ക്കാ ശെരിക്കും ചിക്കടാൻ പാടൊള്ളൂ ചിക്കൻ മസാല ഇടാൻ പറ്റൊള്ളൂ
ആഹ് പറ്റൊള്ളൂ ഇതിന് ഫിഷ് മസാല തന്നെ മേടിച്ചാ മതി. ആഹ് അത് മേടിച്ചാ മതി അത് മേടിച്ച് ആഹ് ഇതിന്റെ കൂടെ ഇട്ടിട്ട് കൊറച്ച് ഗരം മസാലയും മല്ലിപ്പൊടി യൂസെയ്യണ്ട ആഹ് മൊളക് പൊടി മൊളക് എരിവിനനുസരിച്ചിട്ട്
ആഹ് ആഹ് കാശ്മീരിയാവുമ്പോ കൊറച്ച് കളറ് വരും
ആഹ് അങ്ങനെയ്ള്ളത് നോക്കിട്ട് യൂസെയ്ത് നമ്മടെ മസാലേടെ ഒരു ടേസ്റ്റ് ഇണ്ടാവല്ലോ ഓരോരുത്തർക്ക് ക്കും ഞാന് അധികം സ്പൈസ്സ് യൂസെയ്യ്ല്ല എനിക്കിങ്ങനെ ഓവറായി ട്ട് ഇതിന്റെ കുത്ത് ഇഷ്ടല്ല ബിരിയാണില്, മയിൽ ഫ്ലെവറ് ആഹ് പറ്റില്ല പിന്നെ ഇങ്ങനെ മൈൽഡ് ഫ്ലേവറാണ് കൊറച്ചും കൂടി ടേസ്റ്റുണ്ടാവാ
ആഹ് ആഹ്
നമുക്കന്നെ മട്ക്കില്ല ബിരിയാണി തിന്നുമ്പോ
ആഹ് ആഹ് അതെ ഈ മസാലകള് കൂടുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരിക
ആഹ് അതെ
കുറഞ്ഞ മസാല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് വരൂല
ആഹ് പിന്നെ ഞാന് ഈ എസെൻസുകളും യൂസ് ചെയ്യാറില്ല
ആഹ് ഞാന് ചെയ്യലില്ല എസ് എൻസ് ആൾ യൂസയ്യുമ്പോ ആഹ് നമുക്ക് നമക്ക് ടേസ്റ്റ് കൂടും പക്ഷെ പെട്ടെന്ന് നമുക്ക് വയറ് നിറഞ്ഞ പോലെ അങ്ങനെ
പിന്നെ ബിരിയാണി എന്നുള്ളരു ആഹ് ടേസ്റ്റിലും വ്യത്യാസം വരും
ആഹ് ആഹ് ആഹ്
ഈ എസൻസ് യൂസയ്യുമ്പോഴേ ചെലേ ഹോ ട്ടല്ല പോകുമ്പോ നമുക്ക്ത് പറ്റില്ല ചിലര്സൻസ് നല്ലോണ്ണം യൂസ് ചെയ്തിട്ട്
ആഹ് ആഹ് വരും ഉം
ഒക്കെ എടുത്ത് നല്ലോണ്ണം വഴറ്റി ആ മസാലകളും അതിന്റെ കൂടെ നല്ലോണ്ണം വെന്ത് പരുവായി കഴിഞ്ഞാ നമുക്ക് ആഹ് അരിയിട
ആഹ് അരി വേവിച്ചിട്ടാഇടോ അതോ
അല്ല അല്ല അരി ഉം ചല് ചേലോര് വേവിച്ചിട്ട് സെപ്പറേറ്റ് മാറ്റിയിടും
ആഹ്
ഞാനും അങ്ങൻതന്നെ ചെയ്യാറ് ഏ ഇതില് നമുക്ക് മസാല മാറ്റിയിട്ട് പിന്നെ അരി വെള്ളമൊഴിച്ച് ഈ പറയണ പോലെ നമ്മള് സാധ നയിച്ചോറ അല്ലെങ്കിൽ ബിരിയാണിക്കക്കെ വെക്കണ പോലെ തന്നെ വേവിച്ചാൽ മതി
അഹ് ആഹ്
ചിക്കൻ ആകുമ്പോ ഞാൻ ഒരുപാട് അങ്ങനത്തെ പണികള് ചിലപ്പോന്നും ചെയ്യാറില്ല.
ആഹ് പെട്ടെന്ന് തട്ടിക്കൂട്ടി പരിപാടി അത് എന്തറിയ ചെലപ്പോ നമക്ക് സമയം ഉണ്ടാവൂല. അപ്പൊ നമ്മള് എന്തയ്യും വേഗം എല്ലാം കൂടി കഴിയാൻ വേണ്ടിക്ക് ഇപ്പൊ ഒരുവിധ ആൾക്കാർക്കെ എന്താ ചെയ്യാ ബിരിയാണി ഒക്കെ ഉണ്ടാക്കെ കുക്കറിലണ്ട് ഇട്ടിട്ട്.
ആഹ് കുക്കർലിട്ട് ഞാനും അങ്ങനെ തന്നെ പക്ഷെ നല്ല ടേസ്റ്റ് തിന്നാനും എല്ലാത്തിന്റെ മ സാല ഇതിലങ്ങോട്ട് പിടിക്കുമ്പോഴേ
ഉം പക്ഷെ അങ്ങനെയല്ല. ഈ നമ്മക്ക് ഈ വിസൽ അഥവാ ഒന്ന് കൂടി പോയിട്ടുണ്ടെങ്കില് പിന്നെ തിന്നാൻ പറ്റോ പായസാവില്ലെ.
ആഹ് അതും ഒരു പ്രശ്നാണ്.
ഇന്റെ കുക്കറൊക്കെ എങ്ങനെ വച്ചാല് എന്തറീല കുറെ വിസില് വരണം അപ്പൊ നമ്മള് റേഷനരി ഉണ്ടല്ലോ റേഷനരിക്കെ സാധാരണ ഒരു വിസില് രണ്ട് വിസിലക്കെ മതി. ഇനിക്ക് റേഷനരി വേണം വേവണം എന്നെന്നുണ്ടെങ്കില് ആറ് വിസിൽ വരണം. അയ് ഇന്റെ കുക്കറിന്റെ പ്രശ്നാണ്.
ചെല സമയത്ത് അങ്ങനെ തോന്നും.
ആഹ് ഇന്റെ കുക്കർ അത് ഓരോരുത്തര കുക്കറിന് അനുസരിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മ കടലൊക്കെ വേവിച്ചാണന്നെണ്ടെങ്കില്. നല്ല ആഹ് കടലൊക്കെ വേവിച്ചാണെങ്കില് ആദ്യ ഒരു പത്ത് വിസില് വന്നേന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അത് നോക്കുമ്പോ നല്ല വെന്ത്ണ്ടാവില്ല. വീണ്ടും ഒരു പത്ത് വീസില് ആരക്കേല് കടലൊക്കെ പത്ത് ഇരുപത് വിസിൽ വര്നൊ ഇന്റെ കുക്കറങ്ങനെ ആഹ് ഇ അത് ഓരോ കുക്കറ്ന്റെ കപ്പാസിറ്റി ആണ് അതൊക്കേ എന്തോ അറീലാ ഉം പുതിയ കുക്കറെന്നേണ് പക്ഷെ എന്തോ അറീലാ
ആഹ് ചെലെ കമ്പനീസില് അങ്ങെനേണ്ടാവും ഉം ഉം
ഉം പിന്നെ ആഹ് വെലിം കൂടും
ആഹ് വെലെയും കൂടും അങ്ങനേയ്ണ്ട് പിന്നേ
ന്നാലും മ്മ്ക്ക് രണ്ട് കുക്കറ് വങ്ങെണ്ട പൈസ മതി ഒന്നിന്
അത് ശരിയാ
ഉം
ഇത് പിന്നെ ദമ്മ്ക്ക്ട്ട് നമ്മള് വേവിച്ചങ്ങ് ചെയ്താ മതി പിന്നെ രണ്ടും കൂടി ആ മസാലയും ഇതും കൂടി
ഇന്നിട്ട് പിന്നെ ചെമ്മീന് പൊരിക്കണ്ടേ ഫ്രൈയ്യെയ്ത്
ചെമ്മീന് ഫ്രൈ അത്‌ന്ന്‌ച്ചാ നല്ലോണം ഫ്രൈയ്യാവര്ത് ഒരു ശാലോ ഫ്രൈയ്ന്ന് പറയ്ണ പോലെ ആഹ് ആഹ് ആഹ് അത് ഫ്രൈ ചെയ്ത്ട്ട് ഏഹ് പിന്നെ ആ എണ്ണേലും അതിൽ തന്നെ ഇട്ടിട്ട് ഈ മസാലെ ട്ട് നല്ലോണം അങ്ങോട്ട് കാെർച്ച് നേരം കൂടി ഒന്ന് വേവിക്ക്യാ
ഉം
അപ്പേ ആ ചെമ്മീന്റെ ആ ഫ്ലേവെറും